ഹലോ ആ കട്ടാക്കട്ട
ആ് കട്ട് റേഞ്ചന്റെ ഇഷ്യു ആയപ്പോ കട്ട ആയി പോയിത്
ഓ അതെയ ഞാൻ വിചാരിച്ച അത കട്ടാക്കിയതാ
ആഹ ഇല്ലല്ല ഇപ്പോഴും റേഞ്ചിന്റെ പ്രശ്നംണ്ടേ
ഓ മഴയത് കൊണ്ടണാ
അറിയില്ല എന്തുകൊണ്ടാണന്നൊന്നും അറിയില്ല
അതന്നെ ആയിരിക്കും
ആ മഴയില്ലല്ലോ പിന്നെ അവിടെ പിന്നെ എന്താണ്
ആ ഇവിടെയാണോ റേഞ്ചിന്റെ പ്രശ്നം
എനിക്കാ കേക്കാത്തത് നിനക്ക് കേക്കണല്ലേ കർക്ടയിട്ട്
എനിക്ക് ചേർത്തക്ക കേക്കണ്ട ഈ റൂം അങ്ങനത്തെ റൂം വെളിൽഇറങ്ങാൻ പറ്റല്ല അന്നാണ് വാർഡൻ ചീത്ത പറയും
ഓഓ ആരാണ് നിങ്ങക്ക്
ഗേളാണോ ബോയ് ആണോ വാടന് അവിടെ
വാടാൻ നല്ല ന്നാ നല്ല ഫ്രീ ആണ് മീൻസ് അങ്ങനെയല്ല ആഹ് മേമ് നല്ല പാവാണ് കേട്ടോ ഇത് സെ സെകുരുട്ടിയാ നെറ്റ് മാത്രം ഉള്ളത്
ഓഹ് ഓഹ് ഓഹ്
എനിക്ക് വാട മാേമ് എന്റെ ബെസ്റ്റി ആണ് നല്ല നല്ല പോണെ നല്ല ഇതാണ് പക്ഷെ ഈ മാമില്ലേ എന്നെ അനാവശ്യം ഇല്ലാണ്ട് ചീത്ത പറഞ്ഞടാ എന്തിനാന്നറിയോ
ഉം
ഫ്രണ്ടും കൂടി വാഷ്‌റൂമി പോയി ഇവിടെ കോമണാണ് ട്ടോ അപ്പൊ പോകുമ്പോ ഞൻ ഞാൻ മുക്കിലാണ് എൻന്റെ കോട്ട് വന്നിട്ട് ജനന്റെ മുക്കിലാണ് അപ്പൊ ഇവിടെ ലേറ്റ് പോയികി അപ്പൊ എനിക്ക് കണ്ണ് കാണിലല്ലോ
ആഹ്
അപ്പൊ ഞാൻ ഓണാക്കി ഫോണില് എന്നിട്ടാണ് ഞൻ പോയത് അവളുടെ കൂടെ പോയപ്പോ പകുതി ദൂരെത്തുമ്പോ ഇത് വന്നു ഇത് വന്നിട്ട് പറയാണ് ഫോണില്ലാണ്ട് വെളിയിൽ ഇറങ്ങാൻ പറ്റില്ലേന്ന് അയ്ന്നെ വെറുതെ ആവശ്യല്ലാണ്ട് പറഞ്ഞു
അപ്പൊ ലൈറ്റ് ലൈറ്റ്
അയ്യോ ഞാൻ പറഞ്ഞു എന്താണ് ടോർച്ചിന് വേണ്ടി എടുത്തന്ന് പറഞ്ഞപ്പോ അവിടെള്ള ല്ലേ പിന്നെന്തിന എടുത്ത് ഞാൻ പറഞ്ഞ റൂമിന്ന് വരുമ്പോ എടുത്തതാന്ന് അതൊന്നും വിട്ടരുന്നില്ല പത്ത് മണി പിന്നെ എന് നിന്റെ ഫോൺ ഞാൻ പിടിങ്ങി വെക്കും അങ്ങനെയൊക്കെ പറഞ്ഞു എന്നെ
തല്ലണോ അഹ് ന്താണ് അടിണ്ടായ് നിങ്ങൾ എത്ര പിള്ളാര്ണ്ടായി നിങ്ങൾ അങ്ങ് തല്ലടി യങ്ങ്
ഞാന് ഒന്നും ചെയ്തിട്ട്ല്ല ഞാൻ ചെയ്തങ്ങ ഓക്കെ മാം സോറി പറഞ്ഞിട്ട് ഞാൻ വരും പക്ഷെ എന്നെ വെറ്പ്പിച്ചാണ്ട് എന്റെ അന്നത്തെ ദിവസം കളഞ്ഞ്
എപ്പോ ഇന്നലെ എന്നാ
അപ്പള ആയിന ലീവിന് പോകുന്നെന്ന് മുന്നേ
പിന്നെ ആഹ്
അപ്പം മുതലിന്ക്ക് ഞാൻ എല്ലാരോടും നല്ല റെസ്പെക്റ്റോടെടാ സംസാരിക്ക പക്ഷെ ഞാൻ ചെയ്യാത്ത കാര്ം ചെയ്തു പറഞ്ഞ എനിക്ക്ഷ്ടപ്പെടോ
ഇപ്പ ന്ത പേടിച്ചിട്ടിരിക്കണോ ഉള്ളില്
ഞാൻ പോടിച്ചിട്ടി ഇരിക്കല്ല ഇക്ക് വയ്യാ ഇഷ്ടല്ല
ഉം ഉം
ഉം
അപ്പൊ അങ്ങനെണ് കാര്യം ഇവടെ നാല്ലോ ഉം
ന്ന്ട്ടാ പറിണ്
പറഞ്ഞ് പറി
എന്താണ് ഞാന് തിങ്കളാഴ്ച രാവിലെട്ട വന്ന് നല്ല ഉറക്ക് വര്ണ് ണ്ടായിരുന്നു രാവി രാവിലെ മുതല് ഉച്ചവരെ കെടന്ന് ഉറങ്ങി ക്ലാസ്സില് കോർച്ച് കയിഞ്ഞ് പിന്നെ പിന്നീ ഞാൻ ഉച്ച മുതല് വൈകുന്നേരം വരെ കടന്നുറങ്ങിയെടാ ആദ്യയിട്ട ഞാനിങ്ങനെ കെടന്ന് ഉറങ്ങ്ണ്
ഇതാണ് എൻന്റെറെ ഒരു ഇത് നിനക്ക് അടിച്ചിട്ടുണ്ട് കാറ്റ് അടിച്ചിണ്ട് തോന്നുന്നു
എനിക്കറിയില്ല
എന്റെ കാറ്റ് അടിച്ചിട്ടുണ്ട് തോന്നും അതായിരിക്കും അങ്ങനെ
ആരാ ആദ്യായി റ്റ് ഇങ്ങനെ ഉറങ്ങുന്ന മാമ് വന്ന് ക്ലാസ് ഉണ്ടായിന ഞങ്ങ ഞാൻ പറഞ്ഞു പറഞ്ഞു സുഖായിറ്റ് കറവ ഉറങ്ങി അല്ല ഞാൻ ക്ലാസിന്ന് ഉറങ്ങാറേയില്ല നല്ല കുട്ടിയാണ്
ഏ
ഒരു ദിവസം ഞാൻ മൊത്തം ആര് വന്നാലും ഒരു കുഴപുല്ല പറഞ്ഞ് സുഖത്തി ഉറങ്ങി
ആ നന്നായി
ഇവിടെ ഹോസ്റ്റലിൽ വന്ന ശേഷം ഞാൻ പത്തരക്ക് കിടന്ന പോയി
ടൈഡ് നല്ല ടൈഡായിരിക്കും അതായിരിക്കും
ആടാ അതേരിക്കും ഇന്ന് പക്ഷെ ഞാൻ ഉറങ്ങിയില്ലട്ടാ ക്ലാസ്സിൽ ഇന്ന് ഇൻകാ കൊറക്കമാ നീ
ഉറങ്ങണം അറിയോ പ്രഷ് ടീച്ചർമാര് ഇടയ്ക്ക് പറയാത് ടീച്ചർമാര് ഇടയ്ക്ക് പറയും നന്നായി ഉറങ്ങണം എന്നാലേ പഠിക്കുന്നതൊക്കെ കേറുള്ളൂന്ന് പറയിലേ
ഇല്ല
അങ്ങനെ പറയില്ല ടീച്ചർമാര്
ഇല്ല
പറഞ്ഞിട്ടേ ഇല്ല ഏ എവിടെ പഠിക്കുമ്പോ പറഞ്ഞട്ടില്ല പ്ലസ്ടു പഠിക്ക് പറഞ്ഞിട്ടില്ല
ഇല്ല
ആഹ ഞങ്ങള അടുത്തൊക്കെ പറയും നന്നായി ഉറങ്ങണം ഉറങ്ങിയാലേ തലക്ക് ഇതൊന്നും പറയും
ഏഹ്
ആ അതെന്താ പറയണന്ന് മനസ്സിലായാ ബുദ്ധിയില്ല എന്താന്ന് ഉദ്ദേശംന്ന് മനസ്സിലായ ടീച്ചർമാര് പറയല്ല നൈറ്റ് ഫോണ് യൂസ് ചെയ്യണ്ട നന്നായി ഉറങ്ങ് എന്നാലെ പഠിക്കണതൊക്കെ തലക്ക് കേറുള്ളൂന്ന് കൊണ്ട് പറയും നന്നായി ഉറങ്ങാൻ പറയും ആ അപ്പൊ അതുകൊണ്ട് ടീ ടീച്ചറുമാര് ഞങ്ങ ആ ക്ലസ്സിൽ കിടന്ന് ഉറങ്ങണ്ട സമയത്ത് ടീച്ചർ ഉറങ്ങണ്ട പറഞ്ഞാ ഞാനതു പറയും ടീച്ചർ അല്ലെ ഉറങ്ങാൻ പറഞ്ഞത്
എന്നാലല്ലേ തല കേറൂള്ളൂ പറഞ്ഞ് അതുകൊണ്ടാ ഉറങ്ങണന്ന് പറഞ്ഞിട്ട് പറയും അതാണ് ചോദിച്ചെ അങ്ങനൊന്നും ടീച്ചർമാര് പറയില്ലേന്ന് ഞങ്ങളതൊക്കെ പറയും
ആ അവിടൊന്നും പറയില്ല
പക്ഷെ ഒരു കാര്യം ഇണ്ട് ഇത്രയും പഠിക്കാ പഠിക്കുന്ന പെൺകുട്ടികള് പഠിക്കുന്ന ചെക്കന്മാര് ഇപ്പോഴും പഴയ സ്കൂളിൽ പോയി ചോദിച്ചു കഴിഞ്ഞാല് സ്കൂള പഠിച്ച അവിടെയക്കെ പോയി ചോദിച്ചാ ഓർമയും ഉണ്ടല്ലായിരിക്കും ഞങ്ങള ഞങ്ങളുടെ ഓർമ്മുണ്ടാവും
ആ എനിക്ക് അറിയാം
എന്തായലും ഓർമ ഉണ്ടാവും
എന്നെ ഓർമ്മയുണ്ടാവട്ടെ
ഓ അപ്പൊ അപ്പൊ നീ വേണ്ടിന്നെണ്ടാവുള്ളൂ ക്ലാസ്സില് ഉ ഉ അത് തന്നെ അങ്ങനെ തന്നെ ആ ഞൻ വീണ്ടും പഠിക്കൻ പോന്ന്
എവിടെ
ഉണ്ടിപ്പോവ ഒന്നൂടി പ്... പോളി കോളേജ്
എവടെ
പൊളി
ഏ
മ്
ആയിക്കോട്ടെ എന്റെ അനിയൻ ഐടിലും
ഏ എവടത്തെ
അവടത്തെ
ഓ ഒ ഒ ഓ ഓ എന്റെ ഈ സൈട്‌ത്തയാ
പ്ലേയ്സ് മെയിനയിട്ട് അവടെ നീയൊ
ഓ ഓ അവിടെ പഠിക്കിണേ
ആ നീയോ
ഞാന് അവിടെ അല്ലടി എന്റെ അടുത്താണ് അടുത്ത് അടുത്താണ് എന്റെ ഇവിടുന്ന് കുറച്ചള്ളൂ
ആ ഓക്കേ ഓക്കേ
ഇവിടെ ഐട്ടി ഇല്ല അവിടെ ഇതാണ് പോളി മാത്രേ ഉള്ളു
ഓഹ് ഡാ അത് പഠിച്ച്
പഠിക്കാൻ വേണ്ടിട്ടല്ലേ പോണത് പഠിക്കാനല്ലേ പോണത് എന്ന്
ആ പിന്നെ
വെറുതെ കൊറെ കോളേജ് ഇതൊന്നും എൻജോയ് ചെയ്തിട്ടില്ല
ഓഹ്
അപ്പൊ അതുണ്ട് വെറ്തെ അവിടെ ഫീസൊന്നുല്ല വെറ്തേണ് പത്താം ക്ലാസിന്റെ ബൈസിലോ പ്ലസ് ടുന്റെ ബൈസിലോ കൊടുത്ത് കഴിഞ്ഞാ കിട്ടും കിട്ടി കഴിഞ്ഞാ പക്ഷേ അവിടെ ഒരു അഡ്മിഷൻ ഫീസ് ആയിരത്തി അഞ്ഞൂറ് രൂപ അടക്കണം
അതേയാ
അത അടച്ച് കഴിഞ്ഞാ പിന്നെ ഗവൺമെൻ്റല്ലേ അതോണ്ട് പോവാ എന്നിട്ട് അവിടെ കെടന്ന്ങ്ങനെ കൊണ്ടാ വേണ്ടി ഒക്കെ കാണിച്ച് ഇങ്ങനെ നടക്കാ വേണ്ടിട്ടെ ഏ
എത്ര വർഷാണ്
അവ്ടെ മൂന്ന്
മൂന്ന് ആ
പക്ഷെ ഞാനാലോയ്ക്കാ മൂന്ന് വർഷം വെർതെ പോവോ ഒന്നാലോയ്ക്ക് അതില്ലെ എന്തെങ്കി നല്ലത് ഉപകാര ഉള്ളേ ചെയ്താലോ ആലോയ്ക്കും നോക്കട്ടെ നോക്കി ചെലപ്പോ പറ്റ്യാ പോവും നല്ല രീതിക്ക്
മ് നല്ല രീതിക്ക് നല്ലത് ആലോചിച്ച് ഫ്യൂച്ചർ നോക്കി തെരഞ്ഞെട്ക്ക് അ
ഇവ്ടെ വ്ടെ നല്ല മഴ ഇന്ന്
ഏ വ്ടെ മഴയില്ല ഞാൻ അവ്ടെന്ന് വന്നാ പിന്നെ അവ്ടെ മഴയായിരിക്കും ല്ലേ
ആഹ് നല്ല മഴാന്ന് നല്ല മഴ
ഉം ണ്ടാവില്ല ണ്ടാവില്ല അത് എങ്ങനെന്നറിയോ നല്ല ആൾക്കാര് നല്ല സ്ഥലത്ത് എത്തിയാ ഞാനെപ്പഴും പറയല്ലേ എപ്പ പറയും എപ്പ വന്നാലും ഇതന്നെ അവസ്ഥ
അതിന്ന് ഞാൻ നല്ല ആളല്ല
അ മ്
നല്ല ആളല്ല
മ് വ്ടെന്ന് നല്ല മഴ അടിപൊളി മഴയത്ത് ഫുട്ബോള് കളിക്കാൻ എന്താ സുഖം
പനി പിട്ച്ച് കെടക്കുമ്പോ അറിയൂം ഡെങ്കിപ്പനി ആഹ് കൊളറിം അങ്ങനൊക്കെ വന്ന് വെച്ചാ അറിയും
ഇല്ലേ ഇ പനി വെരാനേ ഞാന് മറ്റേ എന്താണ് എന്താ പറയാ ഇമ്മ്യൂണിറ്റി പവറ് കമ്മി ആയിട്ടുള്ള ആളൊന്നല്ല
ഓ നിനക്ക് നല്ല ഇമ്മ്യൂണിറ്റി പവറാ ആയിക്കോട്ടെ
ആഹ് മനസിലായോ അത്കൊണ്ട് എനി
ഇവടല്ലേ ഇവിടെ എന്താണ് ഏതോ ഇന്ന് കോവിഡ് കേസ് പോസിറ്റീവ് ആയിരുന്നു ഹോസ്പിറ്റലില്
എവിടെ ഹോസ്റ്റല്ലോ
ഉം ഹോസ്പിറ്റല്ല് ആഹ് ഞങ്ങള് പഠിക്കണാണ് ഞങ്ങള് ഹോസ്പിറ്റൽലാ പിന്നെ ഡെങ്കി പനി
ആഹ് ഉം ആ ബാഗം പിന്നെ അങ്ങനാ
രണ്ട് ഞങ്ങൾടെ റൂമിന്റെ രണ്ടാം ആ രണ്ട് റൂമ് കഴിഞ്ഞാലുള്ള റൂമിന്റെ
വേ
എന്തെക്കേണ്ട് പിന്നെ ആഹ്
നോക്കിം കണ്ടൊക്കെ വെളീലെറങ്ങ്
ഉം
ഉം നീ അവ്ട്ന്ന് ഇവടെ വന്ന് ഇരിക്കേണ്ടി വരും
ആഹ്
ഉം വെറുതേ വീട്ടുകാരെ ബുദ്ധിമുട്ടിപ്പിക്കേണ്ട
അയ്യോ അതില അതന്താലും ഇല്ല.
ഉം അനനവിടെ അനന എന്ത അന ആ അനി
അനിയന് വീട്ടില്
വീട്ടില് കിട്ടി അവൻ അവടെ പോയി ചേർന്നാ?
അവനെ കിട്ടി അവനെ ടെൻതൽ മാർക്ക്ണ്ട് പ്ലസ് ടുൽ മാർക്ക്
ഏ പ്പ എഴുതി എടുക്കല്ല അത്?
അവിടെന്ന എഴുതി എടുക്കല അവ പഠിക്കാൻ പോണ വലിയ
അയ്യേ അങ്ങനെ വിടടീ
ഓട മനിക്കണ വയല്ല ഞാൻ പറഞ്ഞേ കേക്കൂല.
കുറച്ചും ന നല്ല രീതിക്കുള്ള കൊടുക്ക വെറുതെ ഇത് പഠിച്ചിട്ടൊന്ന ഒന്നും ഒരു ക്കെ പറ അപ്പൊ എന്തെങ്കിലുമൊക്കെണ്ട ഓണ്ട ത്ത് കൊണ്ടു പോയിട്ടൊന്നും ഒരു വിലയില്ല പ്ലസ് ഇപ്പൊ ഡിഗ്രി വേണം ഡിഗ്രി ഇല്ലാണ്ട
ഇവിടെ ആര നിർത്തുന്ന അവന വേളിയില് ആക്കാനാ
വെളിയിലക്കെ പറഞ്ഞ അവിടെ വീട്ടിന്റെ വെളിയിലാ?
വേറെ എവിടെയെങ്കിലും ഒക്കെ വിടാ പറഞ്ഞിട്ടോ വിടാ വേണ്ടന്ന് പറന്നിട്ട്.
വിടു വിടുമ്പോ അറിയും പുറത്ത് വിടുമ്പോ.
അതറിയും ആ പഠിക്കട്ടെ
എന്ത്ടി പ ഇങ്ങനെ ഇപ്പ തന്നെ പറഞ്ഞ എന്തേങ്കിലും പറഞ്ഞ മനസ്സിലാക്ക
അല്ല ഒരാള് ള്ളത് എല്ലാം പറഞ്ഞ് മൻസ്സിലാക്കാട്ടോ ഞാൻ എത്രത് എത്രന്ന് വെച്ചാ പറയാ?
മ്
അവന് ഫ്രണ്ട്സ്ണ്ട് കൊറേ അവിര് അവ്ൻ്റെ കൂട്ടം കൂടി അവരും അങ്ങനെ പോവ്വാ
അല്ലെ അതൊരു സമയം പേരെണ്ടള്ളു അതയിഞ്ഞ് ശരിയാവും. ഒരു സമയം വരെ എണ്ടാവുള്ളു അതയ്ഞ്ഞ ശരിയാവും പറയാ അത്രക്കെ അവന്റെ പഠിക്കണ്ട കാര്യം കഴിയും എല്ലാം കഴിയും ആ ശരി ശരി
ഉം ഞാൻ വിളിക്കാ
ആ ഉം